എന്തെടുക്കുവാ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുവാ
ആണോ ഉം ഞാൻ ഇന്നലെ ഒരു കല്ല്യാണ ത്തിന് പോയിരുന്ന് ആഹ് ഇവിടെ വെറുതെ ഇരിക്കയാ ട്ടോ ഞാന്നൊരു കല്ല്യാണം പോന്ന് പറഞ്ഞില്ലേ നിന്നോട്
അഹ് ആആഹ് ആഹ് പറഞ്ഞിരുന്ന്
അപ്പൊ അവിടത്തെ കുറിച്ച് ഞാൻ പോയപ്പഴേ നമ്മുടെ ഇവിടുത്തെ കൂട്ടൊന്നും അല്ലാട്ടോ അവിടുത്തെ ഒരു പുതിയ പുതിയ രാ രീതിയിലാ അവിടുത്തെ കല്ല്യാണത്തിന് നമ്മുടെ ഇവിടെ കല്ല്യാണത്തിന് സദ്യക്ക് മീൻകറിയൊന്നും കൊടുക്കത്തില്ലല്ലോ ആ വെജിറ്റബിൾ അവിടെ പക്ഷേ അല്ലാട്ടോ അവര് സദ്യയുടെ കൂടെയാണെങ്കി മീൻകറി ചൂരക്കറി ആയിരുന്നു കേട്ടോ ചൂരക്കറി ആഹ് മീൻ കറി വ ഉണ്ട് പിന്നെ മീൻ വറുത്തതും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കതൊക്കെ ഒരു അത്ഭുതായിരുന്ന് നമ്മളെന്നേരം അവിടെ ചോദിച്ചപ്പോ പറഞ്ഞ് അവിടുത്തെ ആ രീതി തി അങ്ങനെയാണെന്ന് അവടെ വന്നിട്ടാണെങ്കി ആഹ് നമ്മള്ന്നിട്ട് ഈ വലിയ കല്യാണ മണ്ഡപത്തിലൂടെ ചെല്ലുന്നേന്റെ അവിടെ തന്നെ രണ്ട് പെൺകുട്ടികള് അപ്പറം ഇപ്പറും നിപ്പുണ്ടേട്ടോ നമ്മളെ സീൽസി അകത്തോട്ട് കയറ്റാനായിട്ട്
ആഹ ഹാ
അത് കഴിഞ്ഞിട്ട് നമ്മള് അകത്തോട്ട് ചെല്ലുമ്പം തന്നെ നമുക്ക് കുടിക്കാനായിട്ട് കൊറേ പാനീയങ്ങള് അവിടെ വെച്ചിട്ടുണ്ട് അത് ഓരോ ഓരോത്തർക്ക് കുടിക്കേണ്ട രീതിയിലാ വെച്ചേക്കുന്നേ മധുരം വേണ്ടാത്തവർക്ക് അങ്ങനെ മധുരം വേണ്ടവർക്ക് അങ്ങനെ പിന്നെ ചായ പിന്നെ പൊരിച്ച സാധനങ്ങളുണ്ട് കഴിക്കാൻ അപ്പൊ ചായതന്നെ മധുരം ഉള്ളത് മധുരം ഇല്ലാത്തത് കാപ്പി ഇങ്ങനെ പലതരം ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അവിടെ ഉണ്ട് കെ ട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മള് കല്ല്യാണ മണ്ഡപത്തിലൂടെ കേറുമ്പോതന്നെ ആഹ് അവിടെ ഇരിക്കാൻ ഒരു നമ്മുടെ കൂട്ട് കൊറച്ച് സീറ്റ്ന്നുള്ള കസേരയുള്ള ഇതൊന്നും അല്ല ഒരുപാട് ഒത്തിരി കെട്ടാ നമുക്ക് ഒരു പത്തയ്യായിരം മേളില് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മണ്ഡപമായിരുന്നത് കേട്ടോ. എന്നിട്ടാണെങ്കി അവിടുത്തെ കല്യാണ പെണ്ണിനെയും കൊണ്ട് വരുമ്പം അതിന്റെ കൂടെ നിന്ന് ഏഹ് ഏഹ് കൊറേ പെൺപുള്ളാര് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിം കല്യാണ പെൺകുട്ടിയും ഡാൻസ് കളിക്കുന്നുണ്ടെ
അഹ്ശ, ആഹ് അതൊക്കെ ഇപ്പൊ നമ്മടെ നാട്ടിലും ഉള്ളതാ.
ഉള്ളതാണ് അത് ശരിയാ നമ്മളിപ്പം കണ്ടിട്ടുണ്ട്ഇവിടെ. അത് കഴിഞ്ഞിട്ടാണ് കല്യാണ ചെറുക്കനെ കൊണ്ടുവരുന്നത് ആഹ് എന്താ ഈ മുല്ലപ്പൂന്റെ ഒരു പന്തല്ണ്ട് ആ പന്തലിന് അപ്പുറം ഇപ്പുറം രണ്ടു പേര് വെച്ച് അതിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഒരു പന്തല് പോലെ അതിനകത്താണ് ഈ കല്യാണ പയ്യൻ വരുന്നത് കേ ട്ടോ അത് നമ്മുടെ ഇവിടുത്ത കൂട്ട് ഈ ഷർട്ടും മുണ്ടുമൊന്നു അല്ല. അല്ല ജുബ്ബാ പോലെ അല്ലെ ഇട്ടിട്ട് തലേലൊരു കെട്ട് അങ്ങനെ. തലക്കെ ക്കെഉണ്ട് തലപ്പാവ് അതൊക്കെ വെച്ചിട്ടാണ് ഈ കല്യാണ ചെറുക്കം വരുന്ന എന്നിട്ട് ഞാൻ നോക്കിട്ട് അവിടെ കല്യാണ പെണ്ണിന് ഒരുപാട് സ്വർണം ഒന്നും ഇട്ടുള്ള ഒരുക്കങ്ങളൊന്നുമില്ല സാധാരീതി ആ സാധാ രീതി പക്ഷെ ഈ കല്യാണ പെണ്ണിന്റെ കൂടെള്ള ആൾക്കാരാണ് നല്ല വേലി അവരാണെങ്കിൽ ഒരുപാട് സ്വർണൊക്കെ ഇട്ട് നല്ല രീതിൽ ഒരുങ്ങിട്ടാ വ വരുന്നത്. അപ്പൊ നമുക്ക് തന്നെ ചിലപ്പോ കല്യാണ പെണ്ണിനെ മാറിപ്പോവും ഇത് തന്നാണോ കല്യാണ പെണ്ണ് എന്നുള്ള ഒരു രീതിയായിരുന്നു എന്നിട്ടാണെങ്കി അവിടാണെ ഞങ്ങളാണെങ്കി പോയതാണെങ്കി ഞങ്ങൾ ദൂരവായതോണ്ട് ഞങ്ങള് എന്ന്തവാ ഇവിടുന്ന് എല്ലാരോടും ചേർന്ന് ഒരു വണ്ടിയിലായിരുന്നു
ഉം കുടുംബസമേതാണോ
ആ അതെ കുടുംബയിട്ട് വണ്ടീലാ പോയത് കുടുംബക്കരു ഉണ്ട് നമ്മുടെ കൂട്ടുകാർ എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ ചേർന്നൊരു വൺ.. ദിയ അപ്പൊ ഇങ്ങനെ പോയപ്പോ അതൊരു ആ ഒരു യാത്ര നല്ല ആരുന്നു ഇ കല്യാണത്തിന് പോകുന്നേ കാരണം സാധാരണ ആ വീ നമ്മുടെ വിടെയൊക്കെയ വെച്ചാൽ കല്യാണ പെണിന്റെ വീട്ടിന്നു അവിടെള്ള അവരെല്ലാവരുമായിട്ടൊക്കെ ല്ലേ നമ്മള് പോന്നത് ഇത് അങ്ങനെ അല്ലായിരുന്നു. ഇതാ ആ ഇങ്ങനെയും കൂടെ ആരുന്നു പോയത് പിന്നെ ഈ കല്യാണ മണ്ഡപത്തിന്റെ അടുത്ത് തന്നെ ഒരു വെല്ലച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ നമുക്കത് അവിടെന്ന് കാണാം ഇങ്ങനെ പാറയുടെ മുകളിൽ നിന്ന് ആ വെള്ളം ഇങ്ങനെ വീണോണ്ട് അതൊക്കെ ഒന്ന് കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നറിയോ
ഉം ഉം അതൊക്കെ മനസ്സിനൊരു സന്തോഷ അല്ലേ
ആ നമ്മള് ഇവിട്ത്തെ കൂട്ടുള്ള ഒരു കല്യാണ രീതിയെ അല്ലായിരുന്നു അപ്പം ഞാനോക്കിട്ട് ഓരോസ് സ്ഥലങ്ങൾ അങ്ങനെ ആയിരിക്കുംല്ലേ നമ്മളിപ്പ അങ്ങനെ പോവാത്ത കൊണ്ടായിരിക്കും അറിയാ
ആഹ നമ്മുടെ നാട്ടില് ഇപ്പം പൊതുവെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കല്യാണത്തില് ഇപ്പൊ മഞ്ഞൾ കല്ല്യാണം പിന്നെ അല്ലാത്ത കല്യാണം അങ്ങനെ ഇങ്ങനെ കൊറേ ആയ് കൊറേ ആൾ ക്കാര് കൊണ്ടുവരുന്നതാ കുറേ ചടങ്ങുകളൊക്കെ മാറ്റി തിരിച്ച് വേറൊരു രീതി പണം ഉള്ളവർ ആ രീതി കൊണ്ട് പോന്നു പണമില്ലാത്തവര് ആ രീതിയില് അങ്ങനെ മാറ്റങ്ങൾ മന്ഷ് ഇച്ചരിന്നെ കൊണ്ടുവരുന്നതാണ് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്
അതെയതെ അതെയതെ എങ്കി അത് ഒരാള് കൊ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നോക്കിയാണ് അടുത്ത വീട്ടിൽ അടുത്ത കല്യാണം ഉള്ള ഒരു താപര്യം അല്ലേ അത് കണ്ടായിരിക്കും അതേപോലെ ചെയ്യുന്നത്
അത് വരുന്നൊരു കുഴപ്പം എന്താന്നറിയോ ഇപ്പം ഇപ്പൊ അത്യാവശ്യം സാമ്പത്തികം ഉള്ളവരെ ക്കെ ആണെങ്കി ഇച്ചിരി കൂടെ ഹൈട്ടെക്കാട്ട് ചെയ്യും അപ്പൊ ഇത് കാണുമ്പോ നാളെ നാളെ മറ്റു കുട്ടികൾ ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് ആയാലും എന്റെ വിവാഹ ഇങ്ങനെ വേണം എന്നും പറഞ് അത് നിർബന്ധിക്കും മാതാപിതാക്കൾ ഒരുപാട് അതിനകത്ത് സ്ട്രെയിൻ എടുക്കേണ്ടി വരും കാരണം അവരുടെ കയ്യിൽ അഷ്‌ ഒരുപക്ഷെ സാമ്പത്തികം അത്ര കാണത്തില്ല അത് പക്ഷെ അവര് എങ്ങനെയെങ്കിലും അത് സ് ചെയ്ത് വീണ്ടും അവർക്ക് കൊടുക്കുന്നു അത് പിന്നീട് പിന്നീട് ഇതിങ്ങനെ വളർന്ന് വളർന്ന് വേറൊരു രീതിയിലോട്ട് ആവും, ഇങ്ങനെയൊക്കെ തന്നെ മാറ്റങ്ങൾ മനുഷ്യർ കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വിവാഹം എന്ന് പറയുമ്പോഴത്തേക്ക് ലളിതമായിട്ട് നടത്തൻ. ത്തുന്നതാണ് ഒരു തരത്തിൽ നല്ലത് അല്ലെ പിന്നെ ആളുകളെയക്കെ അറിയിക്കണം എന്നതും ഒരു ഇതാണ് ഒരു ചടങ്ങ് നടത്തുമ്പോ പക്ഷെ അത് ഒരുപാട് ആഡംബരം കൂടുമ്പോ അത് മനുഷ്യർക്ക് അതൊരു നാശമായിട്ടേ വരുത്തുള്ളൂ, അങ്ങനെയാണ് എന്റെ ഒരു തോന്നല്.
പിന്നെ തലമുറേൽ ചെല ആളുകൾ രഹസ്യ വിഭാഗം കല്യാണം അല്ല്യേ അങ്ങനെ നടത്തുവാ ചെറുക്കന്റെയും പെണ്ണിന്റെയും വീട്ടൂടെ ചേർന്ന്.
ഉം.
ഒരുപാട് ആൾക്കാരെയൊന്നും വിളിച്ചു കൂട്ടാതെ അവര് ദേശായിട്ട് കല്യാണം നട ത്തുവാ. എന്നിട്ട് നമ്മൾതിപ്പോ ഒരു മ് താ അല്ലെ മാല താൽ മല ഇടാ അത്രേ ഒള്ളെന്നാ എനി തോ . കാരണം
അതെ. ആണ് ആണ്. പിന്നെ ഇപ്പം വേറൊരു കാര്യ വുണ്ട്, ആഹ്. ഇപ്പം പെണ്ണിന് ചെറുക്കനെ കിട്ടാനില്ല.
അത് അതും അങ്ങനെയുണ്ട്. ആഹ് അങ്ങനെയുള്ള പ്രശ്നവു ണ്ട്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടി ആയിരിക്കും ഒരു പെങ്കൊച്ചിനെ എങ്ങനേലും കണ്ടെത്തുന്നത്. കാരണം ഇപ്പഴത്തെ പെൺ പിള്ളേരെന്ന് വെച്ചാ അവരെല്ലാം കണ്ട് വച്ചേക്കുവല്ലേ?
ആഹ് കണ്ട്, ഒന്ന് പഠന സമയത്ത് തന്നെ ആളെ കണ്ട് ഇന്നതാണെന്ന് വെച്ചിരിക്കും. അത് മാത്രല്ല, ഇപ്പോ ഴത്തെ പെൺപിള്ളേർക്കൊക്കേന്ന് വെച്ചാ അവർക്കൊരു കാഴ്ചപ്പാടണ്ട്. അവർക്ക് പഠിക്കണം ഇന്ന ഒര് ജോലി മേടിക്കണം ഒരു ലക്ഷ്യവുണ്ട്. അപ്പൊ അവർ ക്കാ ഒരു മേഖലയിലോട്ട് അത് കഴിഞ്ഞ് ട്ട് മതി വിവാഹം എന്നുള്ളൊരു ചിന്താഗതിയാണ് മി ക്കെ പിള്ളേർക്കും ഇപ്പൊ കണ്ട് വരുന്നത്, ഒരു തരത്തി നല്ലതാ, കാരണം അവർക്കൊരു ജോലി ഉള്ളത് നല്ലതാ. ആണായാലും പെണ്ണായാലും ഒരു ജോലി വേണം. അല്ലെ? എങ്കിലെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തൊള്ളൂ. ഇന്നത്തെ സാമ്പത്തിക രീതിയൊക്കെ വെച്ചിട്ട്, രണ്ടു പേർക്കും ജോലിയുള്ളതാണ് നല്ലത്. അങ്ങനെയു ഉണ്ട് കാഴ്ച
ട്ട് പണ്ടത്തെ ഇതിൽ വെച്ച് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാണം പണ്ടെന്ന് വെച്ചാ എന്താ ചെറുക്കനേക്കാൾ പത്ത് വയസ്സിന് ഇളയതായിരിക്കും പെണ്ണ്.
ആഹ്, അതെ. ഇപ്പം മൂത്തതിനെ കിട്ടിയാലും കുഴ പ്പ ഇല്ല.
ഇല്ല, പിന്നെ അത് മാത്രല്ലാ ചെലേപ്പം ഒരേ പ്രായക്കാരും ആയിരിക്കും. പിന്നെ ഡാ യെഡാന്നൊക്കെ വിളിച്ച്. അല്ലേ? നമ്മള് പണ്ടൊക്കെന്ന് വെച്ചാ അല്ലെ. കല്യാണത്ത്ൽന്ന് ഒരുപാടു ത്ത്രി ഒത്ത്രി മാറ്റങ്ങൾ വന്ന്, അല്ല അത് കുറച്ച് കാര്യങ്ങളൊക്കെ വേണമായിരുന്ന്.
വേണം. വേറൊന്ന് എന്താണ്ന്നറിയോ. ഇതിപ്പം നമ്മള് ഒരേ ഇപ്പൊ ഇച്ചിരി പെണ്ണിനൊരു ഏഴു വയസ്സിന്റെ എന്തുവാ താഴെ ആയിരിക്കും. അപ്പൊ ഒരു മ ഇച്ചിരി ഭയങ്കര ഒരു പേടിച്ച് ആഹ് ഒരു എന്തോ ഇല്ല റെസ് പക്റ്റ് ഭയങ്കര ഇതായിട്ട് ആ ഒരു എന്ന് വെച്ചാ ഏയ്ജ് വെ വരുമ്പോ അവരുടെ സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസം വരും. ഒരേ തലത്തിലുള്ളവരായിരിക്കത്തില്ല. അപ്പൊ അവരുടെ ചിന്താഗതിയിലും മാറ്റം വരും. പക്ഷെ, ഒരേ ലെവലിലെ ള്ളവരാകുമ്പോ അതേ കാഴ്ചപ്പാടിലായിരിക്കും അവരരു ഫ്രണ്ട്സിനെ പോലായിരിക്കും. അല്ലെ? അവരുടെ ഒരു ഒന്നും കൂടി ഇച്ചിരി നല്ലതായിരിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട്.
ഉണ്ട്. പക്ഷെ, പിന്നെ അനത്തരു കാര്യണ്ട് പണ്ടുള്ളന്ന് വെച്ചാ, ഈ അച്ഛന് അമ്മ... അവര് ആലോചിച്ച് ഒരാളെ അങ്ങ് ഉറപ്പിച്ച്... ഇല്ലേ? അല്ല മോളുടെ ഇഷ്ടോ സമ്മതോ ഒന്നും... അവര് നോക്കത്തില്ല. അവര് ഒരു പയ്യനെ വന്ന് കഴിഞ്ഞാൽ അവര് ചിലപ്പോ ആ പെൺകു ട്ടി ചിലപ്പോ കണ്ടിട്ട് പോലുംല്ലായിരിക്കും അല്ലേ? പെണ്ണ് കാണാൻ വരും, അങ്ങനെ അവര് അച്ഛനാവന്മാർ വീട്ടുകാർ തന്നെ ഉറപ്പിച്ച് ചിലപൊ... കല്യാണ സമയത്തായിരിക്കും... പെന്നെ ചെലപ്പ ചെറക്കിനെ കാണുന്നതന്നെ, അങ്ങനെയുണ്ട്. ഉം ഈ തലമുറയെ ഞാനങ്ങട്ട് ഒരേ പ്രായംല്ലേലും ചില ല പ്പ നാലോ അഞ്ച് വയസിന് മുകളിലായാലും കുഴപ്പമില്ലെന്ന് തോന്നും. കാരണം അപ്പൾ പെണ്ണിനക്കായും... കുറച്ചുടി ല്ലേ? കുറച്ചുടി പയ്യനൊരു പക്വത ഇല്ലെ വീട്ടിലെ അല്ലെ എല്ലാ കാര്യങ്ങളും ഇനി ഒന്ന്
ആഹ് അ പയ്യനൊച്ചിരിപ്പക്വത ഉള്ളത് നല്ലതാ കാര്യങ്ങളും അതെ അതെ അങ്ങനെയ അത് മാത്രല്ല ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ വരെ ഒരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പ തന്നെ എന്ത ഓരോന്നിനെ കണ്ടെത്തി പുറേ പോകുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു തരത്തില് നാശത്തിലാ പോകുന്നത് കാരണം പക്വത ഇല്ലായ്മ അവിടെ ഒരു കാരണമാണ് ഈ പറയുന്ന പോലെ
വരുന്നുണ്ട് ഉം ആഹ് അത് അവർക്ക് ഇപ്പ അതിനെ കുറിച്ചൊന്നും മനസ്സിലാവത്തില്ല കുറച്ചുകൂടെ അല്ലെ കുറച്ചുടെ പ്രായം ആകുമ്പഴാ യിരിക്കും ആഹ് ആകുമ്പോഴേ അവർക്ക് മനസ്സിലാവത്തോുള്ളൂ ഉ അങ്ങനെ കല്യാണങ്ങൾക്കന്നും അല്ലെ ഒരുപാട് നല്ലതുണ്ട് ചീത്തതു ഉണ്ട് അല്ലേ ഉം
ഒരു നല്ല വശവും ചീത്തവശവും കാണും പിന്നെ ഇതെല്ലാം മനുഷ്യര് തന്നെ കൊണ്ടുവരുന്നതാണല്ലേ
അതെ അതെെ പിന്നെയാണെങ്കിൽ ഞ ഞവിടെ അവിടുത്തെ ആഹ് കല്യാണത്തിന്റെ അവിടെണ് വലിയ സ്ക്രീൻ ഉണ്ടായിരുന്നത് സ്ക്രീനകത്തന്നെ തലയിൽന്നുള്ള ആ പെൺകുട്ടിയുടെ വീട്ടിലെ തലയിന്നത്തെ പരിപാടികൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്ടോ അത് തന്നെ ഒരുപാട് ഒരു സ്റ്റേജിലാണെങ്കിൽ പാട്ട് ഡാൻസ് വന്നിട്ട് ഇപ്പ ആണെങ്കിൽ കേക്ക് മുറിനടക്കുന്നു എനിക്ക് തോന്നുന്നു അതിന് തന്നെ ഒരുപാട് നല്ല കാശായിട്ട് ണ്ടായിരിക്കും ആഹ് തലേന്നത്തെ പരിപാടിക്കന്നെ പക്ഷെ പെൺകുട്ടി കല്ല്യാണത്തി ഒരു വന്ന് ക കഴിഞ്ഞൽ അവരുടെ കല്യാണചടങ്ങുകൾ സിമ്പിള് ആഹ് ഒര് നമ്മുടെ ഇവിടുത്തെ അത്രെരു ആഡംബര സ്വർണ്ണ ഒക്കെ അങ്ങനെയുള്ള ഒരിതില്ലായിരുന്നു പക്ഷേ അവർ ആ പെൺകുട്ടികളുടെ കൂ ടെ വരുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഒരുങ്ങിട്ടുണ്ട്
ഉം ആഹ്
നോക്കിട്ട് ഒരുക്കും അപ്പൊ നമ്മള് നമ്മള് ചിലർക്ക് അത് തെറ്റിപ്പോ ഇത് അതല്ല ഇതാ പെണ് എന്നൊക്ക പിന്നെ കല്യാണം ആഹ് അങ്ങനെ യിരിക്കും അറിയാൻ പറ്റത്തില്ല ഇനി
ഉം
അങ്ങനെ ആ ഒരു കല് കല്യാണ യാത്ര നല്ല അടിപൊളിയായിയിരുന്നു കേട്ടോ പക്ഷെ അവർക്ക് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഇത് കാണുമ്പോ എല്ലാം നമ്മള ഇവിടെ മീൻകറിന്നും കൊടു കത്തില്ലല്ലോ നമ്മളിവിടെ ന്ന് പറഞ്ഞാൽ സാധ പച്ചക്കറി അല്ലെ അങ്ങനെയുള്ള രീതിൽല ല്ലേ അവർക്ക് അത് കാണുമ്പോ അവർക്കൊരു അത്ഭുതമായിരിക്കും അല്ലെ ദേവൽ ഹരിക്കും എല്ലാ ആഹ് പറഞ്ഞോ
ഹലോ കേക്ക്ന്നോ ആഹ് ആഹ് ആഹ് പിന്നെ എന്തായ് ജോലിയൊക്കെ ഒതുങ്ങിയോ വീട്ടില്
ആ ജോലി ഉതുങ്ങി ഇവിടെ മഴ അവിടെ മഴയ്ണ്ടോ
ആഹ് ഇപ്പം വല്യയ കൊഴപ്പുല്ലാത്ത അന്തരീക്ഷാ പിന്നെനി ഒന്ന് റെഡി ഇനിപ്പോ ഫുഡൊക്കെ എല്ലാ ആഹാരക്കെ ശരിയായി ഇഞി അവർക്ക് കൊടുക്കാനുള്ള പരിപാടിയൊക്കെ യിട്ട് നിക്കുവഇങ്ങനെ
നിക്ക്യാല്ലേ ആഹ് എങ്കിയങ്ങനെ നടക്കട്ടെ ജോലി നടക്കട്ടെട്ടോ ഞാ പിന്നെ വിളിക്യ ആഹ് ശരി